ആ എന്തൊക്കെയാ
സുഖാണ് ആഹ സുഖണ എന്തൊക്കെ പിന്നെ
സുഖണ് കോഴ കൊഴപ്പോന്നുംല്ല്യ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് നേരം വളത്ത് ഇല്ല എന്ത് ചില ദ രാവിലെ പോയതണ് ചില ദിവസം ഭയങ്കര തിരക്കാണ് രാവിലെ പോയതാണ് പത്തേ മുക്കാലിന് ബാ ബാങ്കില് പോയതാണ് ബാങ്കില് പോയിട്ട് ഇപ്പൊ നാല മണിക്കാണ് അവിടുന്ന് ഒഴിവാവ്ണ്ത് ഇപ്പത്തന്നെ ബാങ്കത്തെ ആള് ചോദിക്കാണ് ഇന്നത്തെ ദിവസ മയുവനും ഇവിടെ തന്നെ ഇന്ന്
ആഹ ആഹ ബാങ്കും അക്ഷയിലൊക്കെ പോയാ കണക്കാ
ആഹ് അപ്പൊ ഒരു ഗോൾഡിന്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അയിന് വേണ്ടിട്ട് പോയതായിരുന്നു
ആ്ഹ് ആഹ ആഹ
അപ്പൊ ആക അയ്നേ ആൾക്കാരള്ളൂ അവിടെ
ആഹ അതന്നെ പണയം വെക്കാനോ അതോ ടുക്കാനോ ഉം പിന്നെ എന്തൊക്കെ ചായ കുടിച്ചോ
ഉം ഇന്നില്ല ഞാൻ വന്നപ്പോ ചോറു തിന്ന്
ആ അപ്പൊ അവിടെന്ന് ഒന്ന് ഒന്നും തിന്നീല്ലേ
ഞാന് ചോറും തിന്നിട്ടുണ്ടായില്ല ആ പിന്നെ ഇതിലേക്ക് പോയപ്പോ ഞാൻ പറഞ്ഞ് എന്റെ മാപ്പിളിനോട് ഞാൻ പറഞ്ഞേ ചോറൊന്നും തിന്നുന്നതല്ലേ വേറെ എന്തെങ്കിലും തിന്നാന്ന് പറഞ്ഞു ഞാന്
ചോറൊന്നും തിനന്ന്ണല്ലേ
ആ പിന്നെ നമ്മൾ വെച്ചതും ബാക്കിയാവുല്ലേ
ആ ഞാ അ ഇന്നെ എന്നും ബാക്കിയിട്ട് ഇപ്പ രണ്ട്സയിട്ട് കല്യാണം അതൊക്കെയിട്ട് ഇന്നലെ കല്യാണം ഇത് മി ഞാന്ന് കല്യാണെയിരുന്നു ഇരുന്നുങ്ങനൊക്കൊപ്പാടയിട്ട് ഞാൻ ഞാനു എന്നും വെച്ചത് ബാക്കി വൈകുന്നേരം ആവുമ്പോൾ ഇപ്പോ ബിരിയാണിണ്ടരും അപ്പൊ വൈന്നേരം ചമ്മ വെച്ച ചോറ്വാക്കിയാവോ അപ്പൊന്ന് ഏതായാലും എന്താ കട്ടി കുറച്ച് വേവുള്ള അരി ഉണ്ടായിരുന്നു അത് തിളപ്പിച്ചുറ്റും വെച്ച് കുറച്ച് റേഷനകരി ഇട്ടാണ്ട് കു ഒരു നേരത്തേക്ക് മാത്രം കണക്കാക്കി ചോറ് വെച്ച് അപ്പൊ ഓരോക്കെ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഓരൊക്കെ റേഷൻ അരി അരച്ച ഒരു പുതിയ ചോറെടുത്ത് തിന്ന കഴിഞ്ഞകണ് പഴയ ചോറടച്ചിക്കാണ്ട് നമ്മൾ ഒരു കഴിക്ക പോര് മറ്റേതും വിളമ്പി കൊടുക്കുന്ന നേരം ആളുന്ന ആളും ആക്കിക്കാണ്ട് പോന്ന് ഒരു മൂന്നര ആയപ്പോ പണിയുണ്ട് അതേ സ്കൂളിൽ ഹ ഇതാണ് പഠിപ്പിക്കയാണ് അപ്പൊ മൂന്ന മണിക്ക് ഇന്നിപ്പോ പോക്ക് ഉണ്ടായ കാരണം രാവിലെ ഇല്ലെന്ന് പറഞ്ഞ വൈകുന്നേരത്തിന് വെ ചെയ്യുന്നതിന്നെ ഇപ്പ നമ്മൾ അവിടുന്ന് ഒഴിവാവണ്ടേ
ആ അതന്നെ
ആ അപ്പൊ അങ്ങനൊക്കെള ഒരാൾക്കൊരു വണ്ടി ഒരു പൂതി അപ്പൊ പിന്നെ അങ്ങനൊരു ത്രില്ല് വരൽ ഇല്ല എന്നാ കയ്യിലിട്ട മുവിട്ട് തൈയൂല്ലന്ന് പറഞ്ഞാൽ മരിയപ്പളേ അപ്പ അങ്ങനെ വെയ്ക്കാൻ വേണ്ടി പോയതെരുന്ന
ശരി ആമ ഞമ്മൾക്ക് ആവശ്യണ് അത്യാവശ്യാണ് വണ്ടിയൊക്കെ വീട്ടിലെ കുട്ടിളെ മക്കളൊക്കെ ആയിട്ട് ഒന്ന് പുറത്തിറങ്ങണങ്കിൽ ഒക്കെ എന്താണ് ബുദ്ധിമുട്ട്
അപ്പൊ ഈ സ്കൂട്ടിമ്മേ നടക്കന്ന അല്ലാതെ എന്താണ് സ്കു ട്ടി ഒന്ന് ഡ്രൈവിങ്ങ് സ്കൂൾട്ടെ ഒരു സ്കൂട്ടി ഇണ്ട് ഒന്ന് സാധാ നമ്മുടെ ഇവിടുത്തെ കറന്റ് സ്കൂട്ടി ഉണ്ട് ആ കറൻ്റിന്റെ സ്കൂട്ടി വാങ്ങേനെഷം പിന്നെ ഞാൻ ഡ്രൈവിങ് ഒക്കെ പഠിച്ച്
ആഹ് ഞാനും ഡ്രൈവിങ് സ്കൂട്ടി പടിച്ചിട്ടില്ല കാറ് പഠിച്ചു പക്ഷെ ഞമ്മടെ മുറ്റത്ത് ഇട്ടക്കട്ങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചൊന്നും അല്ലാതെ വണ്ടി പുതിയതാന്ന് അപ്പൊ ആദ്യം ഇവിടെ ഞമ്മക്കൊര് എറ്റിയൊസ്നൊ എറ്റിയോസ് പഴയ ദേനോ ആ പിന്നെ അത് കൊടുത്തിട്ട് പുതിയത്
ആഹ് അപ്പാ പഴേതിൽ തന്നെ നല്ലൊന്ന് പഠിച്ച് പ്രാക്ടീസ് ആക്കി കൂടായിരുന്നീലേ
അത് മറ്റേ അത് അപ്പൊതിന് കൊടുത്തോയ് ആ സമയത്താണ് ഞമ്മൾ പഠിക്കാ പോയത് സ്കൂട്ടി പഠിച്ചി ട്ടില്ല്യ ആ കാറാ പഠിച്ചേ ആ സമയത്താണ് പി പിന്നെ അടുത്തത് പുതിയത് അർബൻ കുസറിന്റെ ടൈസറെല്ലേ അതാണ് എടുത്തത് അത് മേ തൊടാനായിക്കൂല ഓട്ടോമെറ്റിക്കാ ഫുൾ ഓട്ടോമെറ്റിക്കാ തൊടാ വിടൂല മൂപ്പരാള്
എന്നോട് പറയു ഓട്ടോമാറ്റിക്കാണെന്നുണ്ടെങ്കി ആനക്ക് ഓടിക്കാന് അറിയു എന്നോട് എന്നെ ബേം പഠപ്പിക്കാന്ന് പറയും.
ആ ഓട്ടോമാറ്റിക്ക് എത്ര എളുപ്പണേ നമുക്ക് നല്ല സുഖാ പക്ഷെ എന്താച്ചാ ഒരു ദിവസം ഞങ്ങൾ പിന്നെ ഇങ്ങനെ സാധനൊക്കെ വാങ്ങീട്ട് വരുമ്പോ ഏഹ് അവരാത്രി ഒരു പത്തര ആ സമയം കഴിക്കണേ അപ്പൊ അധികം വണ്ടി എന്നാലും ഞ ഞങ്ങൾ ഈ റോട്ട് കൂടി നല്ല ഏത് നേരും ബസ്സും ഇതൊക്കെ ഒമ്പത് മണി ഏഹ് എട്ടര ഏഹ് എട്ടേ മുക്കാൽ ഒമ്പത് മണി വരെ ബസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ വണ്ടിം കാ ഇതൊക്കെ ഒണ്ടാവും രാത്രി ഒക്കെ ഉണ്ട് നല്ല വണ്ടി പക്ഷെ കുറച്ച് കുറവായ്ക്കാരം എന്നിട്ട് പത്തര ആമ്പോ എന്നോട് പറഞ്ഞു ഞാന് ഇങ്ങനെ പോന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടാ പറഞ്ഞപ്പോ എന്നാ നീ ഒന്ന്ഓട്ടി കർ വണ്ടി നിന്നു വണ്ടി തന്നപ്പോ ഞമ്മള് പെ പെട്ടന്നാ വണ്ടി ഇങ്ങട് കിട്ടി ഒരു ഞാപ്പ അത് ഡ്രൈവിംഗ് പഠിച്ചിട്ട്ന്നെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു ഏഹ് ആഹ് മൂന്ന് വർഷ് ആഹ് മൂന്ന് വർഷം കഴിഞ്ഞു അ തിപ്പഎല്ല ഞമുക്ക് സ്റ്റെയറിങ് എനിക്ക് റെഡി ആല്ല ഞമുക്ക് അത്ര ഉസം എടുക്കാതെ പ
പലായിട്ടാണ്ങ്ങനെ പഠി ച്ച വണ്ടീന്റെ മാരി ആവും ചിലപ്പോ ഈ വണ്ടി
ആഹ് അത്ര ദിസം ഇത് ഓട്ട ഫുൾ ഓട്ടോമാറ്റിക് വണ്ടിയാണെ ഞമ്മള് പെട്ടെന്ന് ഇങ്ങട് വണ്ടി ഒന്നും അത്ര ഉസം എടു ക്കാതെ പിന്നെ ആയിമേക്കാടു പോമ്പോ ഞമ്മക്കെ എങ്ങനെ ആയാലും സ്റ്റൈറിങ് കുറച്ചൊരു മാറ്റണ്ടാവുല്ലോ എന്നാലും ഞാൻ പേടിച്ചിട്ട് മൂപ്പരല്ല ഒപ്പം ഇരിക്കണ് അന്ന്ട്ട് പേടിച്ചിട്ട് മെല്ലെ വരണത്
ആഹ്
അപ്പൊ ഭയങ്കര ചീത്ത ആരാണ് അന്നെ ഡ്രൈവിങ് പഠപ്പിച്ചത് അന്നെ പഠിപ്പി ച്ച ടീച്ചറൊന്ന് നിനക്കെന്നെ കാണണോ ഇതാണോ ഡ്രൈ വിംഗ് ഇങ്ങളെ ന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വണ്ടീന്ന് എറങ്ങിക്കെ എന്റെ വണ്ടി കാട്ടിക്കാ പറഞ്ഞിട്ട് ഞമ്മളെ അങ്ങട് കൊന്ന് ഞാ പാട ഞാ അതന്നെ അതല്ല ഞമ്മക്ക് മനസ്സിലൊരു ഡ്രൈവർ ഇങ്ങനെ ഒണർന്ന് വരായ്നു അതിനാണ് ഇജ് കൊന്ന അവിടെ ഇട്ടുകാണ്ട് അങ്ങന അങ്ങട് പറഞ്ഞിട്ട് അപ്പൊ തന്നെ എറങ്ങി ഞാൻ
ഞാനും തന്നെ ആദ്യൊരു ബൈക്കെയിരുന്നു ബൈക്ക് പിന്നെ ആൾക്ക് ഞാൻ ന്താണ് പറഞ്ഞിനില്ലേ കഥ സുഖല്ല്യാതായതൊക്കെ, ആഹ്. അതൊക്കെ കഴിഞ്ഞിട്ട് അത് പിന്നെ അത് കൊടുത്ത്. അത് കൊടുത്തീന്റെ ശേഷം പിന്നെ സ്കൂട്ടി വാങ്ങി. സ്കൂട്ടി വാങ്ങ ഇവിടെ വയ്യാത്ത സമയത്ത് ഇബടെങ്ങനെ ഇരുന്നപ്പള് ആൾക്ക് ഏതായാലും പൊർ കുട്ട്യാളെ കൊണ്ടാക്കാനും മറ്റേനൊക്കെ വാണേനും. ഇപ്പൊ തൽകാല പിന്നെ ആ ഇരുന്നോട്ത്തിര്ന്ന്കാണ്ട് ഒരു സ്കൂട്ടീ കറന്റിന്റെ സ്കൂട്ടി അൻക്ക് വീട്ട്ന്നെന്നെ ചാർജും ചെയ്യാ പർഞ്ഞാണ്ട് എന്താ പറയാ വല്ലാതെ മൈലേജും കാര്യങ്ങളല്ലാത്ര ഐറ്റത്ത്ള്ള് വാങ്ങി തന്നേന്ന്. അതീ പർഞ്ഞ മാതിരി എന്നും കേടാണ്. എന്നും എന്തേലും ബേ തി അങ്ങനേ ഇങ്ങനേച്ച്ട്ട് എന്നും കേടാണ്. അടവ്ണ് തീർന്ന്ട്ട് വാണം ആണ്ട്‌ ഒഴിവാക്കാനേച്ച്ട്ട് നിക്കാണ്. അങ്ങനെ നിക്കാണ്. അപ്പൊ അത്ങ്ങട് കൊട്ന്നീന് ശേഷം അത് ഞാന്. എന്താണ്? അട് ആഹ് ആഹ് അവ്ടെ പിന്നെ കൊറേക്കെ മാറിനേഷം ഇൻക്ക് പണ്ടേ പഠ്പ്പിച്ച്. ത്തെന്നെ. പഠിക്കാൻ മാണ്ടീട്ട് ഒരു വൈകുന്നേരങ്ങള് ഇവ ടൊരു ഇബടെ ഞങ്ങളെ തൊട്ടട്ത്തെന്നെ ഒരു ഗ്രൗണ്ട്ണ്ട്. അതേ വേറൊരു ഡ്രൈവിംഗ് ആള് പുട്പ്പിക്കണല്ലാ ന് വേറൊരു ഡ്രൈവിംഗ് സ്കൂളിന്റെ ഗ്രൗണ്ടാണ്. ഞമ്മള റിണ ആൾക്കാരായതോണ്ട്, അവര് അയ്ന് വാടകൊടുത്ത് നിക്കുമ്പൊ ആർക്കും പിന്നെ കേറാം പാടിയല്ല ശെരിക്ക്. അപ്പൊ പിന്നെ ഞമ്മള് ഏഹ് അറിണ ആൾക്കാരായതോണ്ട് ഇതേപോലെ രാത്രി കുട്ട്യാളൊക്കെ ചോറൊട്ത്ത് കാണ്ടാണ്ട് പോകും. ഒരു എട്ട് മണി ഈ ഒരു മഴക്കാലത്തെന്നേണ്. പഠ്ച്ചൂ
ഏഹ്
രണ്ടൂസം കോട്ട്ട്ട് ട്ടാ പഠ്ച്ച്ക്ക്ണ്. മൂന്നൂസം മൂന്നൂസം പഠ്ച്ച്ട്ടൊള്ളാകെ. ആ മൂന്നുസം കൊണ്ടെന്നെ ലെവലാക്കി പോന്ന്, ആഹ് പഠ്ച്ച്. പിന്നെ കൊർച്ചൊക്കെ സൈക്കിൾ ബാലൻസും കാര്യങ്ങളും ണ്ടായ്ന്ന്. പിന്നെ ഒപ്പം പോര്നെ ആൾക്കാരും ചൂടാണെന്നുണ്ടെങ്കി മടിയല്ലോ. ഇന്നോ ഇന്നോടർഞ്ഞ് കാല് കേറ്റ്യെക്കാതെ പോര്, ഇപ്പൊ പോണ് ഇപ്പൊ ഇപ്പം നിർത്ത്യെച്ചു പോവുന്നറീണ്ട്.
ആഹ്. ഇത് മൂത്തച്ചൻ്റെ മോനൊക്ക ഇന്നോട് പറയേയ് എത്ര സുഖാണ് ആ വണ്ട്യെട്ത്ത്ട്ട് ഒന്ന്തിലെങ്ങനെ ഇങ്ങള് ആപ്പ ഏ എന്റെ ആ ഭർ ത്താവ്നോടറിം ഇങ്ങളൊന്ന് കൊണ്ടോയാ മതി. ഇങ്ങനെ അങ്ങട്ടു ഇങ്ങട്ടൊക്കൊന്ന് കൊണ്ടോയോക്കിക്കൂടെ. ആ രാത്രീല് ഒരു പ-
ആൾക്ക് പിന്നെ ഞമ്മളെ പഠിപ്പിക്കണംന്നൊര് ആഗ്രഹണ്ടായിര്ന്ന്. അതോ അത് ഞമ്മൾത് ആഗ്രഹണ്ടായ്ര്ന്ന്.
ഇത് ഞാനെന്നെ പഠിക്കാൻ പോയത്. ഇന്റെ അനിയത്തിക്ക് പഠിക്കണം. ഓൾക്ക് സ്കൂട്ടിം കാറൊക്കെ പഠി ക്കണം. ഓലെ ഓൾക്കായിട്ടൊര് പിന്നെന്താണ്, ബൊലേനൊ അവ്ടെട്ടക്കാണ്. ഓൽക്കൊര് പ്ലെ റ്റീണ്ട്. അപ്പൊ ബൊലോണെ ഇവൾക്കാണ് പർക്കഞ്ഞ്ക്കാണ്ട് ഓളെ ഭർത്താവൗടെട്ടക്കാണ്. അപ്പൊ ഓള് ക്ക ആഹ്, അപ്പൊ ഓനന്നേ തൊട്ട് പറയ്ണ്ട് ഓളെ മു ഏളച്ച്യള്, മൂത്തച്ച്യാള് ഒക്കെ പഠിച്ചോരാ. അപ്പൊ ബള് മാത്രൊള്ളു അയ്ല് പഠി ക്കാത്തെ. അപ്പൊ ഓള് പഠിക്കണം പഠിക്കണം പർഞ്ഞ്, അപ്പൊ ആ ഒര് ഓക്കൊര് ചെറ്യേ കുട്ട്യേന് മൂന്ന് വയസ്സായെ. അപ്പാ കുട്ടിനെ ഞാനും നോക്കാ പർഞ്ഞ്ട്ട് ഓളോടി ക്കുമോ ഞാൻ കുട്ടിനെ നോക്കാ. കുട്ടിനെ പെരീല് നിർത്തീട്ട് പോവാൻ പറ്റ് ട്ടിടെ ഓനും ഔടെല്ല, മറ്റേ വല്യ കുട്ട്യള് ആഹ് വല്യ കുട്ട്യള് സ്കൂൾക്കും പോകൂലേ അപ്പങ്ങനെ രൺ ണ്ടാളു ഒരു ഉപകാരത്തിന് അങ്ങനെ പോയിട്ട് ഞാനും പഠിച്ചു. അപ്പൊ ആ സമയത്ത് ആഹ് ഇന്റെ ഭർത്താവ് ഇൻക്കും പൈസന്നു, ന്ന ജും പഠ്ച്ചോ പർഞ്ഞ്ട്ട്. അങ്ങനെ പഠിച്ചതും മർന്നു. പക്ഷെ ഓളാ അന്ന് ആങ്ങട്ട് ഇട്ത്താട്ട് ഓളാ ലൈസൻസ് ഓള് പർ ർത്താവ് ഫുള്ള് സപ്പോർട്ടാ.
സപ്പോർട്ടാണ് സപ്പോർട്ടില്ലാതൊ ഒരു കാര്യം നടക്കൂല.
ആ വണ്ടി ഓട്ടിക്കോ ഏതു നേര അൻക്ക് എപ്പോ വാണങ്കിലും ഉ‌ട്ത്തിട്ട് ഓലേ മുന്ന് തന്നെ
ആഹ്.
കോട്ടേയ്സ്ണ്ട് ഓൽക്ക് വല്ല്യ മുറ്റാണ് ആ കോട്ടേയ്സിന് അപ്പൊ അയ് ആഹ് അപ്പൊ അവടെ കൊണ്ടൊയിറ്റ് കൊർച് അങ്ങട്ടും ഇങ്ങട്ടൊക്കേ ഞാനൊക്കെ അങ്ങൻത്തെ ഒരുരിത്ണ്ടേങ്കി വണ്ടി ഇട്ത്തിട്ട് ആരും പറയാതെ കാണാതെ പോയിറ്റ്ട്ത്ത്ട്ട് തള്ളീറ്റ് ആഹ് ശരി. ശരിയാക്കീറ്റ്ണ്ടാവും ഇൻക്ക് അത്രയ്ക്കും പ്പൊ ഇൻക്കും ന്റെ വ പക്ഷെ ആര്ക്കും ഇൻക്ക് വണ്ടി തരാം ദൈ ല്ല്യാ ഉം അങ്ങനേണ് ഞാം പറയും ഇന്നെ പഠിപ്പിച്ച് ആഹ്, ന്നെ പഠിപ്പിച്ച ടീച്ചറോട് ഞാം പറയുയ് ഞാനൊര് കാറടുത്തിട്ട് ഇൻഷാ അല്ലാഹ് എന്തായാലും ഇങ്ങളര്ത്ത്ക്ക് വരുംന്നറിം.
ഏതെര്ന്ന് ഏത് ഡ്രൈവിം സ്കൂൾലേര്ന്ന്?
ഞങ്ങള് സെഞ്ചോറീലേനൂ ഇപ്പൊ ആ ടീച്ചറ് ഇപ്പോ ബിസ് ഇഞ്ഞി അൻത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ പോലെ തൊടങ്ങീറ്റ്ണ്ട്.
ആഹ്.
അപ്പൊ നല്ല തല്ലൊക്കെ ചെയ്യും തച്ചിട്ട്ന്റെ ഇവടത്തെ ഈ കൈയ്യ്മ്മത്തെ വളക്കെ ഞേൾങ്ങീന്നു ഞാൻ പർഞ്ഞു ഇന്റെ വള നന്നായി തന്നോണ്ടി. റ്റങ്ങാ അറിയപ്പെളും അതെ.
ഇന്നലെ ഒരാള് ഇതേപോലെ ഒരു ഇന്നിപ്പോ ടെസ്റ്റിന് പോയിക്ക്ണ് ആള് ഏഹ് കൊർച് ഒരു പ്രായള്ള ഒരാളാണ്, പക്ഷെ വല്ലാതെ കൂടുതൽ പ്രായല്ല്യാ നാലീസേ ആകെ വന്ന്ട്ടൊള്ളു.
ആഹ്.
ചെല പൺകുട്ട്യാൾക്ക് ഈ ബൈക്കിന്റെ ഗീറ്ട്ട് ഗീറ്ട്ട്ട്ട്ള്ള ടെസ്റ്റ് ന്താണ് റോഡ് ക്ട്ടണം ന്നർഞ്ഞ്‌ട്ട് നിക്കുമ്പള് ചെലൊര് ഇടുമ്പോ എല്ലാർ ക്കങ്ങനെ ഇടാൻ ആഗ്രഹാക്കാരല്ലോ അപ്പൊ ചെല പെൺകുട്ട്യാള് അങ്ങനെ പറയുംമ്പള് അപ്പൊ ന്റെ മാപ്പളറിയാ അൻക്ക് ആയൊണ്ട് പറ്റൂല ജ്ജ് സാ സ്കൂട്ടിമ്മ ചെയ്താ മതി പറയുംമ്പള് താൽക്കാലം ന്നാ ഇജ്ജ്ന്ന് കേറ് കേറീട്ട് ഞാൻ നോക്കട്ടെ ന്നർഞ്ട്ട് ഉന്തി ബാക്കിലൊക്കെ പുട് ച്ച് ശരിയാക്കി കൊണ്ടുമ്പോ തന്നെ ഈ ആള് ചോയ്ച്ചതാ ങ്ങക്ക് എവ്ട്ന്ന് കിട്ടിയാതാണീ ക്ഷമാന്ന് ചോയ്ചാ അപ്പൊ എന്തെ ങ്ങള് അങ്ങനെ പർഞൊ ന്നൊയ്ച്ചാലൊ ഏഹ് കാര്ണ ആ അത്രീം ക്ഷമല്ല്യാതെ തിന് എന്താണ് ഇങ്ങനെ ആഹ് കാര്ണം കൊർച്ച് ക്ഷമ വാണ്ടേ.
ആ ടീച്ചറ് ഞങ്ങളെ തെറിയൊക്കെ വ്ൾച്ചും പടപ്പേ എന്താ കു കുര്പ്പാളെ അങ്ങനെക്കെ പറയും ഇപ്പൊ ചൗട്ടിക്കൂട്ടി
ഇയാള് ഇയാള് ഇയാളും അതന്നെണ് പറയുന്നത് ചെലോട്ത്തൊക്കെ പോയാ അല്ലെ അപ്പൊ പർഞ്ഞാലാ ങ്ങക്ക് രണ്ട് അടിക്കേ കൊട്ത്തൂടെ ന്നർഞ്ഞാലാ അപ്പൊ ന്റെ മാ ന്നാലാ അട്ച്ചതൊണ്ട് ഇപ്പൊ കാര്യന്നുല്ല്യാ അട്ച്ചതൊണ്ട് ന്നമ്മക്ക് അവരാര്ക്കറിയാ അവരാര് പഠിക്കാനാണ് വര്ണ്ന്ന്ള്ളത് അയ്നൻസര്ച്ച് പഠിക്കാ അല്ലാതെ ഞമ്മളൊക്കന്ന് തല്ല് ട്ടീക്ക്‌ണീച്ച്ട്ടും ഏഹ് തല്ല്
ച്ചാല് ഈ ടീച്ചറ്ണ്ടല്ലോ ഞങ്ങക്ക് എല്ലാമ്മക്ക് തൊർന്ന് പറയാ ഫ്രീയാണ് തല്ലുമ്പളും ച്ച്ർച്ച്ട്ടാ തല്ല്ആ തച്ച് കൊല്ലും ഞാന് ന്ന് ന്നൊക്കെ പറ
അത് ഞമ്മളൊര് പഠിക്കാം പൊയാല് അമ്മള അവസ്ഥ എങ്ങനെയാ ആഹ് അമ്മക്ക് ക്ട്ടും പട്ച്ചയ്ഞീലങ്കി തല്ല്ട്ടൂലേ അത് ചിന്തിച്ച്ങ്ങാണ്ട് ഞമ്മള് പോവാം പാടുള്ളൂ.
ഞങ്ങളോട് പറയും ഇപ്പൊ ങ്ങള് മുപ്പത് വയസ്സായ പെണ്ണ്ങ്ങളൊന്നുല്ലാ ഇപ്പൊ ഇന്റെട് ത്പ്പങ്ങള് എൽ കെ ജി കുട്ട്യാളാണ് ന്നല്ലം ക്ട്ടും ന്നൊക്കെ പറയും ന്ന്ട്ട് ആ ഇന്റ വള ഞാൻങ്ങനേ അമ്മള്ങ്ങനെ സ്റ്റെയറിംഗ് മ്മങ്ങനെ വ വളേം വെച്ച്ട്ട് ഇങ്ങനെ പിട്ച്ച്ക്കല്ലേയ്നാ ആ ആ അപ്പ ഇങ്ങനെ ആ സ്റ്റെയറിങ്ങിന്റെ അത്ങ്ങ്മ്മെ വെച്ച്ട്ട് വള ഇങ്ങനെ തച്ചപ്പോ ഒരു വള കോടിയിട്ടാ അമ്മെമ്മർണു മര്യേദിക്ക് ഇങ്ങള് ഇന്റെ വള നന്നായി അപ്പ ഇന്നോട് പർണേ പിന്നെ മര്യേദിക് പിന്റെ വള ഇണ്ടെങ്ങി ഞാനെന്താ അൻ്റെ പുതിയാപ്പളേ പൊയ്ക്ക അവ്ട്ന്ന് പർഞ്ഞ്
ആഹ് അതേപോൽതെന്നെ ഇപ്പ ഇതില് ഒരാള് എന്താണ് ഹ് കാറിന്റെ ഡ്രൈവറ് ഇതേപോലെ ഒരു പെണ്ണിനെ തച്ചിട്ട് ഇയാളോട് പരാതി പർഞ്ഞ്ക്കണ് ഏഹ് എന്തേലും ഈറപുടിച്ച്ട്ട് ഇണ്ടാവും തച്ചപ്പള് ആഹ് ഇന്നയ്ക്കോട്ടെ
ആഹ് ശെരി ഇന്നാ ഇന്ന ഐക്കോട്ടെ ഞാ വിളിക്കാ